ആഹ്
എന്താന്ന് അറിയില്ല പെട്ടെന്ന് കട്ടായി
ആഹ് ആഹ് ആഹ് പിന്ന് നിസ്കാരൊക്കെ കഴിഞ്ഞാ?
ആഹ് കഴിഞ്ഞ് രാത്രി എന്താ ഫുഡ്?
ഫുഡ്ന്ന് ഞാൻ എന്താ നോക്കിട്ടില്ല. ഞാൻ ഇന്റെ വീട്ട്ന്ന് പോയതെന്ന്
ആഹ്
പിന്നെ ഉമ്മ ഹേ ആഹാ ഉമ്മ ഉണ്ടാക്കിയതാ പിന്നെ
കണ്ടായി പറഞ്ഞതാ
ഏഹ്
സൺഡായപ്പോ ഇറങ്ങിയതാ വീട്ടിക്ക്?
അല്ലല്ല ഞാന് അവിടെ അയൽവാസി ഇന്ന് ഇന്ന് ഇന്നലെ മരിച് ച്ചതാണ് അപ്പൊ ഇന്നലെ പോയതാ ഇന്ന്ട്ട് പോയിട്ട് ഇന്നാ വന്നത്
അപ്പോ ഞാൻ ഇപ്പോ വൈന്നേരം വന്നിട്ടോളൂ ഞാനൊന്നും നോക്കിയിട്ടില്ല എന്താന്നുള്ളത്.
എങ്ങനെ പോയത് ബസ്സിലോ?
ആഹ് ബസ്സിലെന്നെ.
പ്രിയദർശിനിയോ
ഇല്ലല്ല പ്രിയദർശനൊന്നും കിട്ടിയിട്ടില്ല ഇതൊക്കെ ഓരോ ടൈമിലല്ലേ ഉള്ളൂ എപ്പളൊന്നും ഇല്ലല്ലോ
ആഹ് കേറാത്തതാ നല്ലേ വേണ്ടിനും വേണ്ടാത തിനൊക്കെ ഇപ്പോ സ്ത്രീകള് എന്താ പറയല് ചെലപ്പോ ഒന്നും മേണ്ടന്നാലും ഒന്ന് കേറി പോവന്നെ
ആഹ് ഈ കുട്ടിയോളെ എറ്റൊന്നും ശെരിയാവൂല്ല ഒറ്റക്കല്ലല്ലേ പോണത് കുട്ടികളൊക്കെറ്റ് പോവുമ്പളേ നല്ല തെരക്കാത്തരേ അയില്
ഇപ്പൊ അതുപോലെ എന്ത് പറയല് നല്ല തരക്ക് ക്കണാവില്ലേ സ്ത്രീകൾ പൊതുവേ ബസ്സില് സ്ത്രീകളാണ് മുഴു കൂട്തലാവില്ല് ഇതിപ്പോ ഫ്രീയാന്ന് പറഞ്ഞപ്പോ ഒരറ്റത്ത്ന്ന് ഒരറ്റം വരെന്ന് ആഹ് ഒരറ്റത്ത്ന്ന് ഒരറ്റത്ത്ക്ക് ഒരു ലുപ്പട് ആൾക്കാരുണ്ടാവും പുരുഷന്മാർക്കൊന്നും ഇരിക ഇരിക്കാനും സ്ഥല ഇല്ല നിക്കാനും സ്ഥല ഇല്ല അവരും പെട്ട് ഇതൊന്നും ഇങ്ങത്തെ ആനുകൂല്യങ്ങളൊന്നും വേണ്ടേനു ആഹ് ഇങ്ങനെ സ്കൂൾ കുട്ടികൾക്കും പിന്നെ അതുപോലെ പ്രായം യായ ആൾക്കാർക്കല്ലോ അങ്ങന് ത്തക്കെ ആണെങ്കില് ഓക്കെ
ആഹ് അവക്ക്ല്ലെ ആവുമ്പോ കുറച്ച് ഇതുണ്ടായി ഇതിപ്പോ പണക്കാരും ബിസിനസുകാരും ഒക്കെ ഫ്രീ ആയിട്ട് പോവാന്ന് വെച്ചാല് അതൊക്കെ കൊറച്ച് ഇതല്ലേ
ആഹ്
ഇഞടി ഈ നിക്കാൻ കഴിയാത്ത വയസ്സായ പുരുഷന്മാരെല്ലാം ഇങ്ങനെ നിക്കാ ഒരു സീറ്റുണ്ടാവില്ല ഇരിക്കാന്
ഉം അപ്പൊ എന്തിനാ അയിന് നിക്കണേ ഞാൻ ഇതുവരെ കേറിയിട്ടൊന്നുല്ല
ഉം എനിക്ക് പേടിയാ അതില് കേയറാന് പൊതുവേ
ആ ഞാനും തന്നെ അങ്ങനെ കെ എസ് ആർ ടി സി കേറലില്ല
ആഹ് ഞാനും അങ്ങനെ കേറലില്ല ഇൻക്കും ഇഷ്ടല്ല എന്തൊക്കോ ഒരു എന്ത് അതില് കേറിയാല് ഛർദ്ദിക്കാൻ വര്ണ പോലൊര്
ആഹ് ഇപ്പ അത് അങ്ങനെ തന്നെ എങ്ങനെ ഒര് കട കട കട കടാന്ന് പറ പറഞ്ഞ്ങ്ങാണ്ട് ഒക്കെ ഒരു സൈസ് ഒരു സൗണ്ട് ഒക്കെയാണ്
ഞമ്മള് ഒരു ദിവസം നമുക്ക്ആ ലൈൻ ബസ് മറ്റേ പ്രൈവറ്റ് ബസ്സ് കിട്ടാഞ്ഞപ്പോ ഇതില് കേറിയതാ അത് ഇപ്പളല്ലട്ടോ കൊറച്ച് മുമ്പാ കേറുമ്പത്തിന് ഇവര് ബസ എട്ത്ത്
ആഹ്
എന്താ പറയല് കുറച്ചും കൂടി പെയ്ച്ചതാണെങ്കില് ആ ബസിൻ്റെ അടീല് ഉണ്ടാവേയ്നു അന്നന്നെ ഞാന് ഫസ്റ്റും ലാസ്റ്റു ആയിട്ട് കേറി പിന്നെ ഞാൻ പറിം ഇഞ്ഞ് ഞാൻ കേറൂല്ല ആ ബസില് പിന്നണെ ബംബം സ്പീഡാ തലക്കൊക്കെ എന്തൊക്കോ ആവും വല്ലാത്തൊരു കഷ്ട്ടാണ് അത് പിന്നാണെ ഈ ആൾക്കാർക്ക് ഇരിയ്ക്കാനും കയ്യൂല നിക്കാനും കയ്യൂല ആദ്യൊക്കെ നല്ല സു കായിരുന്നു പോവാന് അങ്ങനെ ബസ്സ് കാണുമ്പ തന്നെ അറിയാ എല്ലാരും ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോ അതില് കേറിയാ മതിയേനു വേഗം എത്തുംഎന്നൊക്കെ ഇങ്ങനെ തോന്നും പക്ഷെ അമ്മള് വിചാരിയ്ക്ക്ണത് പോലെല്ല വമ്പ ഇതാണ് ഇപ്പ ഫ്രീയാന്ന് പറഞ്ഞപ്പൊ അള്ളാ ഒരു പർദ്ധയുട്ട് ആൾക്കാര് കേറി എറങ്ങി കളിയ്ക്കും
അതെനെയാണ്
അതിനായിട്ടൊരു പർദ്ധ എർയ്ക്കിനതാ
ആണുങ്ങളൊക്കെ എന്തേരുന്നു വീഡിയോകോള് ആണുങ്ങളൊ ക്കെ പെണ്ണ്ങ്ങളെ വേഷം കെട്ടിട്ടും ഓര് അങ്ങനെ നടക്കേരുന്നു ഓര്ക്ക് പിന്നെ എന്തെങ്കിലും ഒന്ന് കി
ആയിരുന്നു
കിട്ടിയാ മതിയല്ലോ ആണുങ്ങൾ
ആഹ് ഇതിപ്പോ സ്കൂൾ കുട്ടികൾ ക്ക് വരെ കേറാൻ പറ്റുന്നില്ല കെ എസ് ആർ ടി സി യിൽ സ്ഥിരം പോയികൊണ്ടിരിയ്ക്കണ മക്ക ക്കക്ക് വരേ കേറാൻ കയ്യുന്നില്ല അത്രക്ക് തെരക്ക് രാവിലെ മുതല് വൈ വരേ തെരക്കോ ഓ തെരക്ക് ഇത് വെറുതേ പോവാ വരാ ഞാ നമ്മളവിടെ രണ്ട് മൂന്ന് കെ എസ് ആർ ടി സി ണ്ട് ബീച്ചി കൂടി പോണെ ആഹ് എങ്ങട്ട് അവരിങ്ങനെ പറയാ നമ്മളവടെള്ളോരൊ ക്കെ പറയും ഇവിടെള്ളോരും പറയും ഏഹ് നിഷക്കൊക്കെ സുഖായി ഇങ്ങക്ക് വണ്ടി ഇങ്ങനെെ കെഎസ്ആർ ടി സി ഫ്രീ ആയിട്ട് പോവാ ഞാൻ പറയും എന്ത് കാര്യ ണ്ട് ഞമ്മള് പൈസ വിചാരിച്ച് ഞമ്മളതീ കേറിപ്പോയിട്ട് കൂടുതൽ പൈസ ചെലവ് ഞമ്മക്ക് ഇങ്ങട്ട് കിട്ടും
ആഹ് ആഹ് ഇക്കിഷ്ല്ല ഇക്ക് കെഎസ് ആർ ടി സി ഞാൻ കേറേ ഇല്ല
കേറാത്ത നല്ലേ ഒരു കാര്യം നോക്കുമ്പൊ നമ്മള് പത്തൂർപ്പ്യ ലാഭം നോക്കി അതില് കേറും പക്ഷെ അതീത്തെ തെരക്ക് ഇപ്പ ബമ്പ തെരക്കല്ലേ
ആഹ ഇപ്പളെ ഈ കുട്ടി കുഞ്ഞു കുട്ടികളെറ്റൊക്കെ കേറുമ്പോളെ ക്കെ കുട്ട്യേളൊക്കെ മാണെ ചൗട്ടിപ്പീച്ചും അത്രക്ക് തെരക്കാണ്
ആഹ ഇപ്പൊ ഇന്നലെ എനിക്കൊരു കുട്ടി വിളിച്ചപ്പോ ആ കുട്ടി പറയാണ് ഫ്രണ്ട് ഇതേപോലെ കെ എസ് ആർ ടി സീല് കേറീട്ട് ബ്രേക്ക് പുടിച്ചതാ കയ്യ് പോയി കമ്പിമ്മ കുത്തി തെരെക്കിന്റെ ഇതോണ്ട് കയ്യ് കമ്പിമ്മക്കു ത്തി കയ്യൊക്കെ ഇതായിണ് എല്ല് പൊട്ടിന്നൊക്കെ പറഞ്ഞ
അള്ളാ ഹ് എന്താ അവസ്ഥലെ
ആഹ് പൊതുവേ എല്ലാ ബസ്സിലും സ്ത്രീകളെന്നെ കൂടുതല് ഉണ്ടാവല് പക്ഷെ ഇത് ഇങ്ങനെ ഫ്രീ ആന്ന് പറഞ്ഞപ്പോ അതിലേറായി
ഉം അപ്പ പിന്നെ ഓര് ഒന്നും കാ നോക്കാതെ കേറുല്ലോ
ഫ്രീ ഇത് വര്ണേന്ന് പറഞ്ഞ സർക്കാർ ഇങ്ങൻത്തെ നിയമം പാസ്സാക്കണന്ന് പറഞ്ഞ പാടെ ഞമ്മൾ പറഞ് നമ്മക്ക് പെൺകുട്ടിയേൾതെ ല്ലാർക്കും ട്രിപ്പ് പോവാം അപ് അവിടെ ഇവിടൊക്കെ ങ്ങനെ പലെ സ്ഥല്ത്ത്ക്കും പോവാല്ലോ ഗോവയ്ക്കും അങ്ങനൊക്കെ ട്രിപ്പ് പോവാം കെ എസ് ആർ ടി സി കേറി കേറി പിന്നെ വിചാരിച്ച് എന്തിന്പ്പോ
ഉം ഉം
ആഹ് ഇങ്ങട്ട് വേറെന്തെക്കെണ്ട്
വേറെ എന്തൊക്കെ നല്ലതെന്നെ ഇന്ന് കല്യാണൊക്കെ ണ്ടായിര് ന്നാ
ആഹ്
കല്യാൺത്തിന് പോയീന്നാ
ആഹ് ഇയാള് കല്യാണത്തിന് പോയീണോ ന്ന് കല്യാണം ണ്ടായിണോ
ഇന്ന് കല്യാണം ണ്ടായിട്ടില്ല ഞാളണ്ടര് പിന്നെ കുടിര്ക്കല് ണ്ട് നാള അമ്മായിമ്മാന്റെ ആങ്ങൾന്റെ മോന്റെ അങ്ങട്ട് പോണം മ്മ പോയിക്ക്ണ് ന്ന്
സ്കൂൾ പോവൂല
ആഹ് ഓര് സ്കൂക്ക് പറഞ്ഞയക്കും
ഉം എല്ല അമ്മള് ഫാമിലി ഫങ്ഷനൊക്കെ ആയാല് മക്കളയ്‌ക്കൂലല്ലോ
ആഹ് പഷെ ഓരെ സ്കൂക്ക് പറഞ്ഞയച്ചില്ലെങ്കി പിന്നെ വെറ്തെ ഒമ്പൈലൊക്കെ പഠിക്കണ കുട്ടിയേളല്ലേ
ആഹ്
സ്കൂള് അട്ക്കികാണ്ട് ദെ ക്കെ പോയാ സരിയാവൂല
പിനെ രണ്ടാം ക്ലാസ്സില് പഠിക്ക്യാ നാളെ
നോക്കട്ടെ നേവീ ഈ പൈസ കൊടുത്ത് ചേ പഠിപ്പിക്കണ കാര്ണേ അങ്ങനെ മൊട്ക്കലില്ല പനി എന്തെങ്കിലൊക്കെ ആവുമ്പോ മാത്രേ എന്തെങ്കിലും അസുഖം വരുമ്പോ മാത്രേ മൊട്ക്ക ലു ള്ളൂ അങ്ങനെ ആവു
ഉം ഇപ്പത്തെ കാലാവസ്ഥാന്ന് ച്ചാ അങ്ങനാണ് അസുഖം വന്നാ മാർ
അപ്പ പിന്നിം മൊടങ്ങോ അപ്പ അങ്ങനെ വരുമ്പള് മൊടങ്ങ്മ്പ അങ്ങനെ കൊറെ ദിവസ് പ്പം പോകുവല്ലേ അപ്പ അവ്ര് ജാര്ച്ച് അവര് ജാര്ച്ച് മൊട ക്കലില്ല്യ സ്കൂള് മൊടക്കലില്ല്യ അങ്ങനെ നമ്മള് പോവ്വാന്നല്ലാ ഓര്ക്കപ്പൊ എന്തേലും അവ്ടെന്തായാലും ഭക്ഷണം ണ്ടെങ്കില് അപ്പ അഹ്ണ്ട് കൊട്ന്നൊട്ക്കാ ബിരേണ്യോ എന്തേ ഇണ്ട് ച്ചാല് അവ്ടെ ന്താ അവ്ട്ന്നു കൊൻന്റൊല്ലാ അത്തറീം വേണ്ടപ്പെട്ടവരാണെന്ന്ണ്ടെ ആഹ് അയന്നെ വേണ്ടപ്പെട്ടവരാണെന്ന്ണ്ടെങ്കില് അങ്ങെൻത്തോട്ത്ത്ന്നൊക്കെ പിന്നെ കിട്ടൊല്ലാ ത് പ്പ അമ്മോനല്ലേ അമ്മോന്റെ വീട്ട്ന്നല്ലേ പിന്നെ ഇഞ് പ്പ ഇല്ലെങ്കില് ഓര്ക്ക് വേടിച്ച് കൊട്ക്കും
ഉം
ന്നാലും വെർതൊരിസം മൊടക്കണ്ടല്ലോ വെറ്തെ ഈ മഴിം ചളീം ഒര് കൊണ്ടാവാതിര്ക്കെന്നെ നല്ലെഹ് സ് സ്കൂക്കോയാ പിന്നെ സമാധാൻത്തി പോവാ
ആഹ് അഹ് ശരിയാണ് ഞമ്മക്കും പൂവാന് സുഖായി
ഉം പിന്നെ അടെ അധികൊന്നുല്ല്യ നടക്കാൻള്ള വഴിയെന്നെ ഒള്ളൂ
തന്നാ അടുത്തന്നാണ്
ആഹ് ബസ്സിലൊന്നും പോണ്ട നടക്കാനെക്കെത്തനൊള്ളു
ഉം അമ്മായിമ്മ ഇപ്പ അവ്ടാവു ല്ലേ
ആഹ് മ്മാണ്ട് പോയ്ക്ക് ണ്
ഇയാള് വന്നപ്പോ അമ്മായിമ്മണ്ടോ അവ്ടെ വൈകിട്ട് വന്നപ്പോ ഇയാൾ വന്നെയ്ന് ശേഷം പോയ
ആഹ് വന്ന്ട്ട് പോയതാ
ആഹ് ഇഞ്പ്പ രാത്രി പരിപാടി അങ്ങനെ എന്തെങ്കിലും ഇണ്ടാവോ
രാത്രിയൊന്നും ഇല്ല്യ രാത്രില്ല്യ മാപ്പ്ളക്കവ്ടെ പണിണ്ട് ലെയ്റ്റ് വെക്കരെന്തെ ക്കെ അവ്ടെ പണിയാണ് ഞ്
ആഹ്
രാവിലെ പോ
എല്ലാ ചെലേ വീട് പാർക്കലൊക്കെ രാതൃയും നയ്റ്റുംപരിവാടി ഇണ്ടാവും ഇങ്ങനെ അമ്മളെ കല്യാണത്താലേന്ന് ഇണ്ടാവ്ണ പര് വാടി പോലെ
ആഹ് അത്ണ്ടാവും പെരേല് സാധനങ്ങളൊക്കെ കൊടുന്ന് വെക്കല് അങ്ങനള്ളത്
ആഹ് അപ്പ നല്ലഹരൊക്കെല്ലാവല്
ആഹ് ആഹ്
പിന്നെ സുബയി കഴിഞ്ഞാല് വീട്ടില് കേറൊല്ലേ സുബ് ബയി അവടെ നിസ്കരിക്കുലെ അതിനൊക്കെ പൂവോ
ഉം വാതില് ഞങ്ങള് പോണില്ല ഞാന് പോണില്ല ഞാനും കുട്ടിയാളും മൂത്തച്ചിം പോണില്ല ഇമ്മീം മാപ്പളീം പോവ്ണ്ട് മൂത്തച്ചൻ പിന്നെ ഗൾഫ്ക്ക് പോയി ചൊവ്വാഴ്ച്ച പോയി അപ്പൊ പിന്നെ ഓല് ല്ല മൂത്തച്ചിം ഞാനും ഉച്ചക്ക് പോവും ഞ് നാത്തൂന് അവ്ട്ന്ന് വെരൊയ് ക്കാരം ഒലൗവ്ട്ന്ന് വെരാന്നർഞ്ഞ്
നാത്തൂമാരെ രണ്ടാളെ കല്യാണം കഴിഞ്ഞ്
ആഹ് ഒരാവ്ട്ന്ന് വെരാന്നർഞ്ഞക്ക്ണ് ആഹ് ഇണ്ട് ഒരു കുട്ടികളൊക്കെ വെല്യ കുട്ടികളയ്ക്ക്ണ്
ആഹ് മൂത്തഛിന്റെ മക്കളോ
മൂത്തച്ചിന്റെ കുട്ടി ഇന്റെ കുട്ടിനേക്കാട്ടിം ചെറ്താണ് മൂത്തത് ഇൻക്ക് കുട്ടിണ്ടായേന്റെഷം ഓല്ക് ഒമ്പത് കൊല്ലം കെഴ്ഞ്ഞ്ട്ടാ കുട്ടികള് ഇണ്ടായ്ക്ക്‌ണ്
തന്നെ
ഉം എനിക്ക് മൂത്തത് ഇണ്ടായേൻ്റെഷാണ് ഓര്ക്ക്ണ്ടായേ ആഹ് എന്നിട്ട് പിന്നെ എള്പ്പണ്ടായി ഇപ്പൊ മൂന്നെണ്ണംണ്ട്
ആൾക്ക്‌ മൂന്നെണ്ണണ്ട്
ആഹ് അപ്പ മൂന്നെണ്ണ
മാഷാഅള്ള അള്ളാ പിന്നെ ഇങ്ങനാണ് അള്ള കൊട് ക്കുമ്പോ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കും
ആഹ് മൂത്തത് ഇണ്ടാവാന് കൊറേ വൈകി പിന്നത് ഇങ്ങനെ തോനേണ്ടായി
ആഹ്
ന്നാ അയ്ക്കോട്ടെ ഇനി കുട്ടികൾക്ക് പഠിപ്പിക്കാനൊക്കെണ്ട് ഞാപിന്നെ വിളിക്കണ്ട്ട്ടാ
ആഹ് ആയ്ക്കോട്ടെ
ഉം പഠിക്ക്ണ നേരായീല്ലേ സ്ക്കൂള്ണ്ട്ലാ
ആഹ് എന്നാ ശരി ഓവർക്കൊക്കെ ചെയ്ത് കൊടുത്തോടി
ആഹ്